ഹലോ ഒടെയിരുന്നടോ ഒരു വിവ
കേൾക്കിണില്ലെ
ഏ എവിടായിരുന്നു ഒരു വിവരോലല്ലോ
ഇവിടെണ്ട് ആ സുഖാണ് കൊഴപ്പൊന്നുല്യ എന്താ പാട് അവിടൊക്കെ
സുഖാണ് കൊഴപ്പൊന്നുല്യ
ആ ആ മക്കൾ കൊഴപ്പൊന്നുല്ല ഒക്കെ സ്കൂളിട്ട് വന്ന്. ഒക്കെ കുളിച്ച് ഇപ്പംനല്ല മഴയല്ലേ
ആ തിരക്കൊകണ്ട് കഴിഞ്ഞുലെ വൈകുന്നേരത്തെ
ആ
ആ ആ ഇന്ന് മഴ മഴ ദിവസം തന്നെ
ആ ഞമ്മക്ക് കൊഴപ്പല്ല ഈ കുട്ടിയോൾക്ക് സ്കൂൾക്കൊക്കെ പോകുമ്പോണ് കൊഴപ്പം
പുറത്തിറങ്ങാനും പറ്റൂലല്ലോ എന്തോരു മഴ ദിവസായാല് എടുക്കേലും പോണംന്ന് വിചാരിച്ച നടക്കുല.
ആഹ്
എന്താന്ന് കുട്ടികളൊക്കെ വല്യയതാ? വല്യ കൂട്ട്യാള?
ഒമ്പേൽ
ഫുഡ്ടും പണിയൊക്കെ കഴിഞ്ഞാ?
ഇനിപ്പോ വൈകുന്നേരം എന്തേ ലൊക്കെണ്ടാക്ക.
അതന്നെ ഉ പിന്നെ വേറെന്താ വീട്ടിലൊക്കെ പോവാറില്ല? ഹലോ ഹലോ
ഹലോ ആ വീട്ടില് ഞാൻ ഇല്ല റേഞ്ച് എടക്ക് പോവ്ണ്ട്. പിന്നെ വീട്ടിലൊക്കെ പോകാറിലേന്ന് ചോയിക്ക?
ആഹ പോയി വന്നിട്ട്.
പിന്നെ സ്വന്തമായിട്ട് വീടെന്നെങ്ങള് ഇബിടെ?
ആഹ് ഇവടമ്മണ്ട്.
അവിടെ?
ഇവിടെ കാക്കി ഞാനന്നെ ഒള്ളു പിന്നെ അനിയനും ഇക്കാന്റെ.
കുട്ടിയോളില്ലേ? കുട്ടികളില്ല. ഹലോ അലോ അലോ ഹലോ കേക്കണില്ല. ഹലോ